ആഹ്
എന്തൊക്കെയാ വിശേഷം?
സുഖാണ് എന്താ അവിടെ വിശേഷം?
സുഖാണ് കൊഴപ്പൊന്നുല്ലാ റാ
ഉം ആഹ് എന്തൊക്കെയാ പിന്നെ? ആഹ് സ്കൂള് തൊറന്നു ഇവിടെ മോള് പോകാല്ലെത് ഓക്ക് നാളെ തൊടങ്ങുള്ളൂ പി ന്നെ ചെക്കൻമാരെത് കഴിഞ്ഞതാണ് വല്യ കുട്ടി ആയപ്പം ല്ലേ
ആഹ്
എന്നെ പോലെ തെന്നെ എന്റെ പെൺ ആഹ് ക്ലാസ്സ്ത്തെ ഇതില്ള്ള കുട്ട്യേളാണ് അപ്പ ഓല് ആക്ക് കൊടുക്കും ഉം ഒരാള് ഇവിടെ ഇണ്ട് ഒര് നീച്ചിട്ടില്ലാ
ആഹ് എന്താ കുട്ട്യേള് മക് പെൺകുട്ടിയേളാണോ?
അല്ല അല്ലാ
ആഹ്
ഉം
ഉം
പിന്നെ എന്തൊക്കെയാ ഇന്നിട്ട് ഉമ്മാക്കെന്ത് പറയണു?
ഉമ്മെക്കെന്താ സുഖാണ് കൊഴപ്പൊന്നുല്ലാ റാഹത്തെന്നെ
നല്ല ഹാപ്പിയിലാവൂല്ലേ ഇപ്പം ഇങ്ങനെ വന്നോണ്ട് പെ വിരുന്നൊക്കെ വന്നോണ്ട്.
ആഹ്
ഉം ഞമ്മള് ഇങ്ങനെ വെരുമ്പളല്ലേ ഓല്ക്ക് സന്തോഷം
അതന്നെ
ഉം ഉം ഉം ഇവടെ കൊഴ പ്പൊന്നുല്ലാ അങ്ങനെ പോണു ഉച്ചക്കേക്ക്ള്ളെ തൊടങ്ങിയോ?
ആഹ് ചായ കുടിച്ചു ഉച്ചേക്ക്ള്ളത് ഉമ്മ ഉമ്മ തൊടങ്ങ്ണ്ട്
ആഹ് ആഹ് ഞാ വെള്ളം വെക്കണോള്ളൂ ചോറിന് വെരുമ്പോത്തിന് ഇഞ്ഞ് റെഡി ആക്കണം പോയി ഉം വെള്ളം വെച്ചിട്ടോള്ളു വേഗ് ആഹ് അത് പിന്നെ പത്തണിഒക്കെ ആവുമ്പോത്തിന് വെരെയ്കാരം അപ്പോത്തിന് ചോറും കൂട്ടാനൊക്കെ ആവണം
ആഹ് ഇബടെ ഇപ്പ പത്തണിക്ക് വെരുമ്പ തന്നെ ചോറ് വെക്കണം കഞ്ഞി ആവണം ഇപ്പാക്ക്
പിന്നെ എന്താ വെച്ചാല് ഇന്ന് ഇപ്പ ഇങ്ങനെ നേരെം വെയ്കിയതാ അല്ലെങ്കി ഈ നേര ആവുമ്പോത്തിന് ചോറൊക്കെ ആവും പിന്നെ പെണ്ണ് എട്ടണിക്ക് പോണതും അല്ലേ ഓക്ക് അപ്പോത്തിനൊക്കെ ഏകദേശം ഒക്കെ പിന്നെ ഇങ്ങനെ നിന്നു ഇഞ്പ്പ നാളെ മുതല് ഇങ്ങനെ തൊടങ്ങണം ഒന്ന്ന്ന് ഈ രാവിലെ നേരത്തെ ഇങ്ങനെയ് ഇ ഉം തിന്നാൻ കൊർച്ച് മടില്ല ആളാണ്
അഹ് ആഹ്
ചായ കുടിച്ചെണെങ്കി കൊർച്ച് പണിയാണ് പിന്നെ ഇപ്പള ഏഹ്
മോക്ക് എത്രായി
നാല് വയസ്സ്
ആഹ്
ഉം തീറ്റക് ബേക്ക്ക്കാണ് ഇന്നൊക്കെപ്പ നേ നേരം വൈകി ഓറങ്ങ്ന്ന്തല്ലേ നീച്ചത് അല്ലെ ഇഞ്പ്പൊ നാളെക്കെ നേരത്തെ വിളിച്ചൊൺത്തണെങ്കില്ള്ള പ്രയാസം എത്രെ അറിയോ
ആഹ് അഹ്
അങ്ങനെ ശീലായതല്ലേ
ഉം ഇസ്കൂളൊക്കെ ഇല്ലാതയ്ക്കാണ്ടെയ്
ഉം അയ്പ്പ ഈ രണ്ട് മാസം അടിച്ച് പൊൾച്ച് ഉം ഇപ്പ എന്താ പണിക്കോ
സ്കൂൾ ഡൈവറല്ലേ
എഹ് എന്താപർഞ്ഞ് സ്കൂളൾ ഡ്രൈവറോ ആഹ് ആഹ് പറയ് ഇപ്പ എന്താ ആഹ് ആഹ് ആഹ് അപ്പ പിന്നെ അങ്ങനെ വെരാവുംല്ലേ ചാ ചായ
ആഹ് ആഹ് ഇപ്പ പത്ത്മണിക്ക് കഞ്ഞി ക്ക്‌ വരും പ്പാക്ക് ഉച്ചക്ക് ചോറ് കിട്ടില്ലെങ്കിലും വാണ്ടില്ല പക്ഷേ പത്തണിക്ക് കഞ്ഞി വേണം
ആഹ് ആഹ് അതാണ് ച്ചൊകേനും ഷീണത്തിനൊക്കെ
ആഹ്
ക്ഷീണത്തിനൊക്കെ നല്ലതാണല്ലോ കഞ്ഞി
ആഹ് പത്തണിക്ക് കഞ്ഞി അത് ഇഞ്പ്പൊ എവ്ട്ന്നായാലും വാണ്ടില്ല്യാ എവിടാണ്ള്ളത് അവ്ട്ന്ന് കഞ്ഞികുടിച്ചും ഹ് ഹ് ഹ
ആഹ് നല്ലതാണ് ഉം ഉം കൊർച്ചൊരു വെഷ്പ്പ്ങ്ങനെ പിന്നെ ഇവര്ങ്ങനെ ഈ ഓട്ടോക്കാര്ന്ന് പർഞ്ഞാല് ഇപ്പൊ ഉച്ചക്ക്ന്ന് കണക്കാക്കാനൊന്നും പറ്റൂലല്ലോ വല്ല ട്രിപ്പും കിട്ട്യാ അയ്ന് പോവും അപ്പ പിന്നെ അങ്ങനിം നേരം വെയ്കല്ലേ
താണ് അപ്പ പിന്നെ പത്ത് മണി എന്തായാലും വേണ്ടില്ല പത്തുമണിക്ക് എവ്ടായാലും കഞ്ഞിക്ക് വെരും
ആഹ് ആഹ് അഹ് നല്ല കാര്യ ആ ഒര് ചിട്ടണ്ട്ല്ലേ
ആഹ്
ഉം അതോണ്ട് വേഗം പണി ഒര്ങ്ങും
ആഹ് അത്കൊണ്ട് പിന്നെ ചെൽപ്പം പത് എന്താണ് ചോറും കറിയൊക്കെ എന്തെങ്കിലൊക്കെ ആക്കും പിന്നെ മീന് ഇ പ്പ വെരുമ്പൊ കൊണ്ട്രും ചെയ്യും അഹ്
ഇല്ല അങ്ങനെ നോക്കിയാ മതിയേല്ലൊ
ആഹ്
ഉം
ഹലോ എന്താ റേഞ്ച് പോയോ ഹലോ ഹലോ ആഹ് കേൾക്ക്‌ണ്ല്ലേ ആഹ് റേഞ്ചിന് എന്തോ ഒരു മിസ്റ്റേക്ക് ആഹ് പ്പകേൾക്ക്‌ണ്ട്
എന്താ കുട്ടി പറയണോയ്ച്ചാ
ഓള് ഓക്ക് മുട്ടായി വാണം മുട്ടായിക്ക്
ആഹ് ഇവിടെ അയിന്റെ ആളന്നെയാണ് ഏത് നേരം മിട്ടായി
മിറ്റത്തൊന്നും ഒരു മുട്ടായിത്തോല് കാണാൻ പാടില്ല അപ്പൊ ആ മുട്ടായി ഓക്ക്‌ കിട്ടണം ഇപ്പന്നലെ ഓറേയ്സ് തിന്ന്ക്കാണ്ട് അയിന്റെ തോല്ട്ടിന് മിറ്റത്ത്
ഇന്നിപ്പോ ആ ഓറേയ്സ് കിട്ടാന കരേണ്ടത്
ആഹ് ആഹ് പ്പം ഞ്ഞ് അത് കിട്ടണ്ടി വരും തുട്ടണ്ടോ
ആഹ്
ഉം
എടുത്തില്ല കൊറച്ച് മേലക്ക് പോണം അവിടെ അ ഹസ്ബന്റിന്റെ വീട്ന്റെ അടുത്ത് പീട്യണ്ട് പക്ഷെ ഇബടെ കുറച്ച് പോകണം
ഏഹ് ഇബടെല്ല ഇന്റെ ന്റെ വീടിന്റെടെ പിന്നിം കുറച്ചെടുത്ത്ണ്ട് ആഹ് ആഹ് അതാ ർഞ്ഞത് അടുത് പീട്യ ഇല്ലാത്ത നല്ല കാര്യമാണ് അല്ലെങ്കിൽ എപ്പളും പീടീക്ക്‌ പോണ്ടി വരും ഇവർക്കെ മിഠായി തെകയില്ല അവ എപ്പളും വേ ല് സ്റ്റോക്ക് ഉണ്ടാവും ഇടക് ഇടക്ക് ചെലപ്പോ ഉം പന്ത്രണ്ട് മണി നേരത്തെ ചിലപ്പോ കാണാ ഒർക്കത്തിന്നൊക്കെ മുട്ടായി തരോയ്ച്ച്കാണ്ടൊക്കെ ചോദിച്ചു നട്ട പാതിരാ നേരത്ത് വരെ പൂതി അങ്ങനെയൊക്കെ ഒരു അതാണ് അപ്പൊ ബേഗിൽ ഇണ്ടാവും കൊടുക്കും ചെല നേരത്ത് ചെലെമുട്ടായി പറ്റും ചിലത് പറ്റൂലാർഞ്ഞ മാരിയാണ്
ആഹ് ഇവിടെ കോൽമുട്ട ആരൊക്കെലേലും കണ്ടാ കോൽമുട്ടായി വേണംന്ന് പറഞ്ഞ് കരിം അപ്പ എന്നട്ട് കോൽമുട്ടായി കൊ കൊട്ന്ന്ക്കാണ്ട് ഫ്രിഡ്ജില് വെക്കും പിന്നെ ആ മുട്ടായി വാണ്ട
വേണ്ട അതന്നെ ഇവിടെ അവസ്ഥ എന്നി്ട്ട് അത് അലിഞ്ഞു അലിഞ്ഞല്ലെങ്കിൽ നമ്മള് തിന്ന അല്ലെങ്കിൽ അങ്ങനെ കെടക്കണ്ടാവും ഇബള അവസ്ഥി അതന്നെ ആ കൊണ്ടീച്ചാൻ ഉസാറാണ് അതേമാതി തിന്നുല്ല കോലുട്ടായി
ആഹ അതെന്നെ പ്പ എന്താ പേക്കറ്റ് വാണം പേക്കറ്റ് വാണംന്നറയും
ആഹ് ആഹ് ഇപ്പത്തമക്കളൊക്കെ ലൈസിന്റെ ഇതിന്റെക്കെ ആൾക്കാരാണ് ഉം ഉം ലൈസ് ലൈസെന്നും വാങ്ങിച്ച് കൊടുക്കര്ത്ട്ടോ
പേക്കറ്റ് വാങ്ങുമ്പ തന്നെ കടുത്ത ചങ്ങായന്നെ പറയേ ഇതൊന്നും കുട്ടിയാക്ക് കൊടു
ഏ ആഹ് അതല്ല വിയിക്കണെങ്കില് ഒര് പെണ്ണെ എന്നും ടെ ഡെയിലി ഒരു ലൈസെങ്കിലും ആ പെണ്ണിന്ന് തിന്നണം പർഞ്ഞ്കാണ്ട് അങ്ങനെ തിന്ന്കാണ്ട് ആ പെണ്ണ് മരിച്ച് അപ്പഅയിന്റെ ഈ അങ്ങനെണ് മരിച്ചലി പിന്നെ ഇത് ആക്കിയപ്പളാണ് ഇങ്ങനെ ഈ ലൈസ് എന്ന് തോന്നിട്ടും പിന്നെ കിഡ്നിക്കോ എന്തിനോ ഒരുതിന് ബാധിച്ചിട്ടാണ് അപ്പൊദഹിച്ച ഇത്രമാണല്ലോ ഒരു ദിവസമാണോരു ലൈസ് ഞമ്മള് ഇന്ന് നിന്ന്ക്ക്ണെങ്കി ഒര് ദിവ്സെത്തെതാണ് അത് ദയ്ക്കാല്ലെ ടൈമ്ന്ന് പറ ഞമ്മള് പ്പെളും ആഹ് അപ്പ നമ്മളത് പിന്നീം തിന്നുമ്പം അയ്ന് ദയ്ച്ചാല്ലെ സമയെല്ലേ ഡെയ്ലി തിന്നുമ്പം എവ്ടെ സമെയം അത് ദയ്ച്ചാല്ലെ സമയണ്ടാെ അങ്ങെനെ ആ പെണ്ണു എപ്പളും ലെയ്സാ പെണ്ണ്ന് കിട്ടണംന്നർഞ്ഞു കാെർച്ചൊക്കെ വല്യാെരു കു ട്ട്യാ ഞാങ്ങെനെ കണ്ട് നൂസ്‌ല് ന്നട്ട് അത് അങ്ങെനെ മര്ച്ചപ്പം നോക്കുമ്പങ്ങെനേ പ്രശ്നണ്ടായ്റ്റാണ് അർണു
എന്താപ്പം മര്ച്ചാന്പ്പം എന്തേലൊരു കാര്ണം മാണ തടി കാെർക്കാന്ന് പർഞ്ഞ്ക്കാണ്ട് അങ്ങെനെ മര് ച്ച് പോക്ണു തിന്നാതിം കുട്ച്ചാതിം പ്പോ എന്താണ് എന്താ ന്യൂസൊക്കെട്ത്ത് നോക്ക്യാല് എന്താ വാർത്ത യാ പ്രസവി ചുമ്മാരെന്റെ കുട്ട്യാളാ വൽച്ചെറിണെ
സ് അതല്ലെ ഇപ്പ ആ ഇപ്പെത്തെ ന്യൂസെന്താ ആ ഒന്നെര വെയ്സ്സായ കുട്ടിന്റെ അവസ്ഥ
അവൂ ഞാൻ ഇന്നെലെ ഇമ്മവെടെങ്ങെനെ വാർ ത്ത കണ്ട് അപ്പ ഞാം പർഞ്ഞ് ഇടെല്ലിമ്മാത് കാണാനും കേൾക്കാനും വയ്യാന്ന് പർഞ്ഞ്
ആഹ് ഞാ ന്നെലെ ഓളെപ്പാക്കാ ഫോട്ടം കാട്ടിക്കൊട്ത്തപ്പോത്ത്ന് ഞ്ഞോടർഞ്ഞ് ഞ്ഞ് കാൺച്ചെര്ല്ലേ അർണു കാര്ണം ആ കു രണ്ട് കയ്യൊട്ഞ്ഞ്ങ്ങാണ്ട് നിക്ക്ണ ആ അവസ്ഥാെക്കേ
ഊം
ആഹ് അയി തൊണ്ണൂറ്റ്യൊന്ന് മുറിവാെക്കെണ്ട് അർഞ്ഞ് ആ കുട്ടിന്റെ
ആഹ് എന്താണ് വല്ലാത്തൊര് അവസ്ഥന്നെല്ലെ
അതയ്ന്റെ രണ്ടാനച്ഛം പോട്ടെ അത് രണ്ടാനച്ഛനാണ് കെര്ത പക്ഷെ ആ പ്രസവിച്ചാെന്ന്ണ്ടല്ലാെ സിഗെരേറ്റും നഖ് അതല്ല നഖത്ത്‌മ്മേ നഖ് മാത്രാണാ ആ കുട്ടിക്ക് മുറില്ലാത്ത സ്ഥലള്ളെത് ന്നാലൊയ്ച്ചാേക്കാ ആ കുട്ടി അനുഭവിച്ചാെരു വേദന
വേദന അത് ഈ ഒന്നെര വയസ്സായ കുട്ടി എന്ത് തെറ്റാ കുട്ട്യൊക്കെ ചെയ്ത്ക്ക്ണ്ടെത്
അതെന്നെ ശല്യം ഓലെ കാര്യങ്ങക്ക് ഓൽക്ക് ശല്യായി മാറി പക്ഷെ ന്നാൽ ഓക്ക് ഓളസ് ബെന്റിന്റെ വീട്ട്ലോ അല്ലെങ്കി ഓളെ വീട്ട്ല് കൊണ്ടേക്കി കൂടേന്നോ എന്തിനാണാ പ എല്ലെങ്കി ഒന്നുല്ലെങ്കി അമ്മ തൊട്ട്ലും മ ലൊക്കെണ്ട് അവ്ടേലും കൊണ്ടാക്ക്യ മത്യേര്ന്നു
അതെന്നെ ഇന്റിമ്മിം പർഞ്ഞെത് മാണ്ടാന്ന്ണ്ടെങ്കില് എൻ അയ്ന്ള്ളെ വഴി നോക്കിക്കൂടേനാ
അതെന്നെ ഇതെന്താേന്നോ ഇങ്ങെനെ ഞ്ഞ്പ്പേത് അണ്ണാച്ച്യേളും മറ്റുല്ലോരുണ്ടെ തെണ്ടി നടക്ക്ണ ആൾക്കാര്ണ്ടെങ്കിലും ഇങ്ങെനെന്നാെര് ക്കെലും കുട്ട്യോളെ ചെയ്യൂല
ആഹ് അന്താ ഓരോര്ത്തെ‌ര് ഈ നം ന്ന നമ്മളെ മുസ്‌ലീങ്ങക്കൊള്ളുട്ട ഇങ്ങൻത്താേരാേതേ കാര്ണം മ റ്റ്ള്ള ആൾക്കാരൊക്കെ എഹ് കുട്ട്യാളൊക്കെ എങ്ങെനെ കൊണ്ട് നട്ക്കാ അവെര് ജോലിക്ക് പോക്ണ സമയ ത്തും കൂടെ ആ കുട്ട്യാളെ ഒക്കത്ത് വെച്ച്ക്കാണ്ട് ഓല് പോകും
ആഹ്
ഞമ്മക്കാണ് തീരെ കണ്ണ് ചോരല്ലാത്തത്
ഊം അതെല്ലെ ആ പെണ്ണും ആ ചെക്കനും രണ്ടാളും സിഗ്റെറ്റോണ്ട് പൊള്ളിച്ച്ക്ക്ണ് പിന്നെ അയ്ന്റെ ഇത് മൂത്രയ്ക്ക്ണ അവ്ടെ തൊലി ഉര്ച്ച്ക്ക്ണാേലാെ അത് തൊലി ഉര്ഞ്ഞ് കട്ക്കാണ്ന്ന് അപ്പം അത്രീം എന്തെങ്കിലാെക്കെ കാട്ടീട്ടെല്ലെ
ആഹ്
ആ കുട്ടിന്റെര് വേദന ഞാൻ അലയ്ച്ചക്ക് ഒന്നര വയസ്സിനുള്ളില് ആ കുട്ടി അനുഭവിച്ചൊരു വേദന എത്രേണ്ന്ന്ല്ല. ഓന്റെ ആയത്തെ പെണ്ണുങ്ങളീം ഓൻ നല്ലോണം കാട്ടീക്ക്ണ്. ആ പെണ്ണ് ഹോസ്പിറ്റൽലാണ് തിരുവന്തര്ത്ത്.
ആഹ്.
നല്ല ചൊർക്കിലെ ഉം നല്ല ചൊർ ക്ക്ലൊരു പെണ്ണ് എന്തോര് നല്ല വ ഉം. ഹയ് ഞാൻ പറയാ ഓരോ കാലഞ്ച് പോവ്ണ പോക്കെ. മക്കക്കും മാണ്ടിങ്ങ്ണ്ട്. ഇത്ര പൈസിം കണ്ണ് കണ്ടൊക്കെ ചെലവാക്കിങ്ങാട് ഹോസ്പിറ്റൽ കൂടെ നട്ക്ക്ണാണ് അ ഇത് ആൾക്കാര്ണ്ട്. ദമ്പതികള് ഇത്ണ്ടായി
ഇതൊന്ന് ഇണ്ടായി കിട്ടിക്ണെങ്കില് ഇല്ലാത്ത മക് അ ഇല്ലാത്ത ആൾക്കാര്ക്ക് കൊടുത്തൂടെ പട്ച്ചോൻക്ക് കുട്ട്യാളെ.
അതന്നെ ഞാൻ പർഞ്ഞെ അല്ലേ ഓക്ഞ്ഞ്പ്പ നോക്കാനും പുട്ച്ചാനും പറ്റുലെങ്കി ഏതെങ്കിലും. ഒരു ഇത് ല് വെച്ച് ഇതാക്ക്യാ മതി ഹോസ് പിറ്റൽന്റെ മുന്നിലോ അല്ലെങ്കി അമ്മത്തൊട്ടിൽന്റെ മുന്നിലോ വെച്ചാല് ആരെങ്കിലും കൊണ്ടേയ്ക്കോളും എന്തങ്കി ചെയ്തോളും. ആഹ് ഇങ്ങനെ ചെയ്യെണ്ടില്ലേന്നു ഇത്പ്പാ കു ട്ട്യാ സെര്ക്ക് വർത്തനം പറയാനേ ശരിക്ക്ട് ആയിത്തൊട്ങ്ങിറ്റൊള്ളു കാര്യങ്ങൾ പറയാന്. അപ്പോത്തിന് ആ കുട്ടി അനുഭവിച്ച വേദന ചില്ലറെല്ല. അയിനെ വേ കൊണ്ടയത് ഭാഗ്യം അയ്നെ വേം കൊണ്ടെയത് ഭാഗ്യം അയ്നെ കൊണ്ടെയ്തോണ്ടാണല്ലൊപ്പ എല്ലം പൊർത്തർങ്ങിം ചെയ്തത് ലേ.
അതന്നെ.
ആ രണ്ട് കയ്യൊട്ഞ്ഞ ഫോട്ടൊങ്ങനെ പുട്ച്ച്ന്ന്.
അതെന്താണ് ആ ഒരു അവസ്ഥ കാണാൻ വയ്യ.
ഉം ദെ ആ കുട്ടിന്റെ മുഖം കണ്ടിലെ ഒരു ദയനീയമായ എന്തോ ഒര്. പുഞ്ചിരിയോയി ശെരിക്ക് ആ പ്രായൊക്കെന്ന് പറഞ്ഞാ കളീം ചിറിം.
ഉം പ ചെറിഞ്ഞൊരു സമയല്ലെ.
ആഹ് എന്തു എന്തിട് ആയ് അയ്കൂടെ എല്ലോട്ത്തു കൂടി എയഞ്ഞും പുട്ച്ചും നട്ന്നും. അപ്പ പിന്നല തൂങ്ങി നടക്ക്ണരു പ്രായാണാ പ്രായം ഒന്നര വയസ്സ്. ഇതൊക്കെ നമ്മളി വയസ് ഇ ഇമ്മാരി വാപ്പാരി ഒക്കെ തുണിമലും ഇതിമലൊക്കെയ് ആഹ്.
ന്റെ പിന്നാല വേർതിരിഞ്ഞ് നിക്കലില്ല.
ആവ് ഇതാക്ക്ണ് ഇഞ്ച താക്ക്ണ് കൾച്ചാമ്പോയടേല് മണ്ട്യന്ന് നോക്കോലൊ. അതെല്ലാ പറഞ്ഞതെ ആ ഇത്ണ്ടല്ലോ മാക്സിൻ്റെ തുമ്പുത്തോ മാക്സിൻ്റെ തുമ്പ ഇപ്പ ഇത് പുട്ച്ച്ങ്ങാണ്ടങ്ങനെ ഓരോന്ന് വൽഞ് പ്രായാണതെ. ഞമ്മക്ക് ഞമ്മളെ മക്കള്ത കാര്യാലോയ്ച്ച ആഹ് ശരിന്നാ ഓക്കെ.
അസ്സലാമലൈക്കും.